ഹലോ കേക്കുന്നില്ലേ കേക്കുന്നില്ലേ
കേൾക്കില്ലല്ലോ
എന്ത വിശേഷം ചായ കുടി കയിനോ
സൗണ്ടില്ല
ഹലോ
ഹലോ
ഹ കേക്കുന്നില്ലേ
ചെറുതായിട്ടെ കേൾക്കനൊള്ളു
കേക്കുന്നുണ്ടോ ഹലോ
സൗണ്ട് കൊറച്ചായിട്ടാ കേക്കുന്നെ മനസ്സിലാവണില്ല
ഒരു സെക്കന്റ്‌ ഒരു സെക്കന്റെ ഞാൻ പ്പ അടുക്ക ഇപ്പഴോ
ഹലോ
ഇപ്പഴോ
ഇപ്പളും അങ്ങനെ തന്നെ ആഹ് ഇപ്പം കോഴപ്പില്ല
കേക്കുന്നുണ്ടോ
ഏഹ്
ഇപ്പൊ കേക്കുന്നുണ്ടോ
ഇപ്പം കേൾക്കില്ല
ഹലോ
ആഹ് ഇപ്പം കേക്കണ്ട്
ഓഹ് ചായ കുടി കയിനോ
ഓ കയ്യിനു
എന്താ വിശേഷം
നല്ല വിശേഷം എന്താവിടെ മഴ ഒണ്ടോ
ഇവിടെ രാവിലെ മഴയുണ്ടായിന് ഇപ്പൊ മഴ കുറവാന്ന്
അഹ് ഇപ്പൊ ഇവിടെ നല്ല മഴ പെയ്യണ്ട് ഏഹ്
വെയിലൊന്നുല്ല അങ്ങനെ ഒരു കാലാവസ്ഥന്നെയാന്ന്
ആഹ് ആഹ് ഇവടെ നല്ല മഴ പെയ്യണ്ട് ഇപ്പൊ
അതെ
ഉം
അൻക്ക്ഓന്ന് മഴക്കാലം കൂടിയോന്നല്ലേ
ആഹ് അതെ
ആഹ് എന്താ രാവിലെ ഇണ്ടാക്കിയെ ബ്രേക്ക്ഫാസ്റ്റ്
പുട്ട്
ബ്രേക്ക്ഫാസ്റ്റ് എന്താ രാവിലെ ഭക്ഷണം എന്താ
പുട്ട് പുട്ട് പുട്ട്
കറി എന്താ
കറി മീൻകറി
ആഹ്
മീന് മീന് മീൻകറി
മീനൊക്കെ കിട്ടോഅവ്ടാ
ഏ
മീനൊക്കെ കിട്ട്ന്ന്ണ്ടോ
എങ്ങനെ
മീനൊക്കെ ഇണ്ടോന്ന്
കേക്ക്ല്ലല്ലോ
മീന് ശാമം ഇണ്ടോന്ന്
ഇല്ല ഇല്ല്യ മീന് കിട്ടും
ഇപ്പ റേറ്റ് കൂടുതലല്ലേ മീന്ന്
ഏഹ്
മീന്ന് വെല കൂട്തലല്ലേ
ആ വെല കൂട്തല്ണ്ട് മീൻ കിട്ടുന്നാലും മീൻ വേണോ അവടെ എല്ലാര്ക്കും ആഹ്
മത്തിയൊന്നുല്ലാ ഇപ്പൊ
മീന് നിർബന്ധാ എത്ര വെല കൂടിയാലും വാങ്ങും
അതെ ഇല്ലാണ്ട് പറ്റില്ലായിക്കോല്ലേ
ആഹ്
അത് ശരി ഉച്ചക്ക് നിർബന്ധാ ഉച്ചക്ക് ചോറ്
ഏഹ് ഹലോ
ഹെലോ ആ പറഞ്ഞോ
ആ ചായക്ക് എന്തേര്ന്നു ചോയ്ക്ക
ചായക്ക് ചപ്പാത്തിടോ ചപ്പാത്തി ചിക്കൻ കറി
കറി എന്തേനു
ചിക്കൻ
ഏഹ്
ചിക്കൻ കറി
ആഹ് ആ
ഏ ഉച്ചക്ക് ചോറ് ഒണ്ട് ചോറ് ആവുന്ന അത്ര അട്പ്പില്ണ്ട് അത്ര
ഏഹ്
ചോറ് അട്പ്പില്ണ്ട്
ആഹ്
ചോറ്ക്കായോ
ഏഹ്
ചോറക്കായോ എൻക്ക് കേക്ക്ന്നില്ലേ
ചോറ് ചോറ്താ അടുപ്പത്ട്ട് അരി അടുപ്പത്ട്ട്
ആഹ് ആഹ് ആ
ആ പണിയൊക്കെ കഴിഞ്ഞോ
പണി കഴിഞ്ഞിട്ടൊന്നുല്ല പണിയൊക്കെ തുടങ്ങുന്നത്ര പണി കൊറേണ്ട് അടിച്ചു വാരാനും തുടക്കാനും
ഇനി വേറെന്താ വേറെന്തൊക്കെ ഉണ്ട് വിശേഷം
അടിക്കാനും തുടക്കാനക്കെ ഇണ്ട് അത്നൊക്കെ എറങ്ങണത്രെ
വീട്ടിലാരൊക്കെയൊള്ളേ
വീട്ടിൽ ഉമ്മ വാപ്പ അനിയത്തി
ഹലോ
അങ്ങാംണ്ട വീട്ടിൽ ഉമ്മയും വാപ്പയും അനിയത്തി മൂന്ന് മക്കൾ ഉണ്ട് നിങ്ങളെ വീട്ടിലോ അവിടെ ആറെക്കില്ലാ അവിടെ ആറെക്കില്ലാ
ഹലോ
ഹലോ കേക്കുന്നില്ലേ
കേൾക്കില്ലല്ലോ
കേൾക്കുന്നുണ്ടോ
ആഹ് ഇപ്പം കേൾകുന്നുണ്ട് ചില സമയത്ത് തീരെ ഒന്നും പറയുന്ന കേൾക്കില്ല
അതെയ എന്താലെ ഫോണിന്ന് കംപ്ലൈൻറ് അറിയില്ല അവിടെ ആരൊക്കിയില്ലേ?
ഏഹ്
അവടെ അരക്കെ ഇല്ലേന്ന്
ഇവിടെ നാല് കുട്ടികള് പിന്നെ ഇക്കാക്ക ഉമ്മയും
ആഹ് കുട്ടികളൊക്കെ എന്ത്‌ ചെയ്യുന്നേ
ഇപ്പള് എല്ലാരും പഠിക്കുകയാണ് മൂത്ത ആള് ഡിഗ്രിയാണ് രണ്ടാമത്തെ ആള് പ്ലസ്‌വണ്
ആഹ്
മൂന്നാമത്തെ ആള് എട്ടിലാണ് ചെറുത് മോനാണ് ആഹ്
ആഹ് ആഹ് സ്കൂൾ എവിടെ വീടിൻ്റെ അടുത്തന്നെ സ്കൂളൊക്ക് ദൂരം ഒണ്ടോ
കൊറച്ച് പോണം
അതെ അപ്പൊ അവർക്ക് രാവിലെ പോകുമ്പോൾ ഫുഡ് ഒക്കെ കൊണ്ടു പോണോ
ഏ
ഫുഡ് കൊണ്ട് പോണോ ഭക്ഷണം കൊണ്ടു പോണോ ഉണ്ടാക്കീയിട്ട്
വേണ്ട വേണ്ട
ഗവൺമെൻറ് സ്കൂളാ
ഏ ആ ഗവൺമെൻറ് സ്കൂൾ
അവിടുന്ന് ഫുഡ് കിട്ടോ
അവിടുന്ന് ഫുഡ് കിട്ടും ഇനിയിപ്പോ പ്ലസ് വണ് ഉള്ള ആൾക്ക് തൊ ടങ്ങിയില്ല ഏ
പ്ലസ്റ്റുവിന് കിട്ടോ
പ്ലസ് വണ്ണോക്ക് തൊടങ്ങിയില്ല ക്ലാസ് തോടങ്ങുമ്പോ ഇനി വന്നോണം
പ്ലസ്ടു വോ പ്ലസ്‌ വൺണൊ
പ്ലസ് വണ്
ഓഹ് അത് ശരിയാ തൊടങ്ങണം അത്രേ പക്ഷെ പ്ലസ് വണിന് ഭക്ഷണം ഇല്ലല്ലോ
ഇല്ല കൊണ്ടോ അതിന് ക്ലാസ് തൊടങ്ങിയില്ലല്ലോ
അതാന്നെ തോടങ്ങിയാല് അത് കൊണ്ട് പോവല്ലെ വെണ്ടിയെ
ആഹ് കൊണ്ട്പോണം തൊടങ്ങിട്ട് കൊണ്ട്പോണം
അതെ അതെ
ഇപ്പ കൊണ്ടോ ഇവൾക്ക് ആറാംതി
അതെ അതെ ചേർതേയില്ലെ
ഓഹ് ചേർത്തി
എവിടെയാണ് കിട്ടിയന് മാർക്ക് ഉണ്ടായിനോ
ആഹ് അത്യാവശ്യം മാർക്കണ്ട് എൺമ്പത്തഞ്ച് ശതമാനം മാർക്കുണ്ട്
എന്താ അടുത്തെ
സയൻസ്
ഓഹ് സയൻസാ
ആഹ്
അപ്പൊ അത്യാവശ്യം പഠിക്കായിരിക്കുല്ലേ
ആഹ് ആഹ്
ഉം ഉം എവിടെ അടുത്ത് തന്നെയൊ
ഉം തമിഴിലാണ്
ആ ശരി കൊറേ പോവണ്ടോ കൊറേ പോണോ കൊറേ പോവാനുണ്ടോ
ആ കൊറച്ച് പോവാണ്ട് ഒരുഅരമണിക്കൂറൊക്കെ പോവാണ്ട്
ആഹ് ബസ്സ് കേറി കഴിഞ്ഞ് എത്തുവല്ലോ അല്ലേ
ആഹ ബസ് വരെ പോണം.
അരമണിക്കൂർപ്പം വല് അരമണിക്കൂർ ഇപ്പ വല്യ ദൂരന്നും അല്ലല്ലോ
ഏഹ്
അരമണിക്കൂർ വലിയ ദൂരല്ലല്ലോന്ന്.
എങ്ങനെ
അരമണിക്കൂർ വലിയ ദൂരമോന്നും അല്ലല്ലോന്ന്
ആഹ് ഹ ഹ ദൂരല്ല എന്നാലും
ഇപ്പം കുട്ടികളെല്ലാം എവിടക്കോ പോയിട്ടല്ലോ പഠിക്കാ-
ആഹ്
ഇപ്പൊ അവര് ലോങ് പോയിട്ട് ട്രെയിന് വരെ പോയിട്ട് ഡെയിലി വരുന്നില്ലേ?
എങ്ങനെ?
ട്രെയിനൊക്കെ പോയി ഒരു ക്ലാസിന് പോയി ഡെയിലി വരുന്നുണ്ടല്ലോന്ന്.
കേൾക്കാത്ത എന്താ? ഇടക്കിടക്ക് സൗണ്ട് പോണ്
കേൾക്കുന്നുണ്ടോ?
ആഹ് കേൾക്കുണ്ടോന്ന് ചോദിക്കണ നല്ല സൗണ്ടിലുണ്ട്. പിന്നെ ഒക്കെ ഇങ്ങനെ സൗണ്ട് കുറഞ്ഞ് കുറഞ്ഞ വരാ
ഇയാൾ ചായ കുടിച്ചോ?
ഓ ചായ കുടിച്ചു.
ഏഹ് ഹസ്ബൻഡോ?
ഹസ്ബന്റ് പോയി ഉം ജോലിക്ക് പോയി ആഹ് പുറത്ത് പുറത്ത- അല്ല അടുത്തതന്നാണ്.
എന്ത്? എന്ത്‌ന്ന്?
പുറത്തല്ല നാട്ടിൽത്തന്നാണന്ന്റയാ.
നാട്ടി തന്നെയാ?
ആഹ് ആഹ് -
ഇപ്പ വൈകിട്ടാ വരുവല്ലോ കൊഴപ്പമില്ല.
ആഹ് വൈകിട്ട് വരും.
ആഹ് പിന്നെ നിങ്ങെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ജോലി ചെയ്യുന്നുണ്ടോ?
ഞാനോ ഏഹ് ഹേ
എന്തെങ്കിലും ജോലി ഉണ്ടോ ചോയ്ച്ച
ഇല്ലല്ല ജോലിയൊന്നുല്ല
ആഹ് ഹസ്ബന്ഡ് എന്താ ജോലി?
ഡ്രൈവറ ടാക്സി ഡ്രൈവർ.
അത് ശരി ആഹ് ആഹ്
രാവിലെ പോവയിരിക്കും അല്ലേ?
ഏഹ്
രാവിലെ പോവോ?
രാവിലെ ഒരു പത്ത്മണി അമ്പത് മണി അങ്ങനൊക്കെ
ദത്രമണിക്കാ വെര?
ഏഹ്
എത്ര മണിയാവുംത്താൻ?
എത്താന്ചെല ദിവസങ്ങളിൽ നല്ല നേരം വൈകും. മൂന്ന് മണിക്കാവും രണ്ട്മണി ന്ന്മൂണ മണിയക്കാവും
അതെ ആഹ് ആഹ് ടാക്സിച്ചട്ടോ അല്ലല്ലോ ടാക്സി അല്ലേ?
ഇപ്പല്ല കാറ
ആഹ് ആഹ് അപ്പൊ നിങ്ങളവിടെ കാറിലൊക്കെ എന്ത്ടൗണിലേക്ക് ഓക്കാം
ഏഹ്
അല്ല മറ്റേ എയർപോർട്ട് ട്രിപ്പാ എന്താന്ന്?
എങ്ങനെ?
അല്ല ഈ ടാക്സി കൊണ്ട് എവിടത്തേക്കാ പോക്ക് എന്താ ട്രിപ്പ് പോവാനയിച്ചത്?
ടിപ്പ് ലോങ് കിട്ടുകയാണെങ്കിൽ ടിപ പ്ലോങ്ങ് പോവും വയനാട് എറണാകുളം അങ്ങനൊക്കെ പോകവും.
ആഹ് ആഹ്
അല്ലെങ്കിൽ ഇവിടെ നാട്ടിൽ തന്നെ അധികണ്ടാവ
അതെ- ആഹ് ആഹ് പിന്നെ വേറെന്താ വിശേഷം
വേറെന്തൊക്കെണോ ഇപ്പക്ക് ചോറ് പച്ചക്കറി ഇതക്കെ തന്നെ
പച്ചക്കറി എന്താ കറി
ഏയ്
സ്പെഷ്യൽ എന്തെങ്ങണ്ടോ ഹലോ എന്തേലും സ്പെഷ്യൽ ഉണ്ടോന്ന്
സ്പഷലൊന്ന്നുല്ല-
ആഹ് ച്ചക്ക് മീ വേണ്ടാ
മീന് രാത്രി
ആഹ് ആഹ് ശരിയാ അന്നേരം എല്ലാവരും ഉണ്ടാവും ല്ലേ
ആഹ്
ആഹ് ആഹ്
എല്ലാരും രാത്രിണല്ലോ ഉണ്ടാവ അപ്പൊ പിന്നെ മീന്പ്പം വെക്കും
അതെ അന്നേരേക്കുള്ള ഒരു രസമം എല്ലാരും ഒന്നിച്ചിട്ട് ഒ
ഏയ്
എല്ലാവരും ഒന്നിച്ചിട്ടായിരിക്കുല്ലൊ ഒരു രസംന്ന്
ആഹ് ആഹ് അതെ എല്ലാരും ഉണ്ടാവുമ്പോളെ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുള്ളൂ
അതെ അപ്പം കഴിക്കാനും ഒരു മൂടു ണ്ടാവും
ഏയ്
ഭക്ഷണം കഴിക്കാനൊരു മൂട്ടടുണ്ടാവുംഅന്നേരം
ആഹ് അതെന്നെ കൂട്ടത്തിലിരുന്ന് കഴിക്കുമ്പോരസണല്ലോ
ഏയ് ഹെന്ത്
കൂട്ടത്തിലിരുന്ന്കഴിക്കുമ്പോ രസാണല്ലോ
അതങ്ങൻതന്നെയാ അതെങ്ങ വേറെ ങ്ങനിം കിട്ടൂല
ആഹ് അതെ
ആ ഒറ്റപ്പെട്ട് പോകുമ്പോ അറിയാം അയിന്റെ അവസ്ഥ
ആഹ്
പിന്നെ എന്നാ പിന്നെ പിന്നെ വിളിക്കകട്ടാ
പിന്നെ വിളിക്കാ
ഉം..